ഹലോ
ഹലോ എവ്ടെള്ളത് എന്തൊക്കെ വർത്താനൊക്കെ?
വീട്ടിലാണ്ന്ന് സുഖാണ് നിങ്ങള വർത്താനം എന്തൊക്കെ?
അതെ സുഖയിട്ട് ഇങ്ങനെ പോണു അപ്പ ങ്ങനെ വീട്ടില്ന്നപ്പോങ്ങനെ അറിയിക്കേണ് ഞമ്മള് ഞമ്മക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യല്ലേ അത്രത്തോളം വലുതാണെന്ന് ങ്ങനെ ഫോണില് എന്റെ ഫോണില് ങ്ങനെ ഓരോ രാജ്യത്തിന്റെ ഇപ്പൊ പല രാജ്യങ്ങളും യുദ്ധങ്ങൾ നടക്ക്ണ്ടല്ലോ അപ്പൊ അയ് ന്യൂസ്‌ ച്ചിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കണത് നമ്മുടെ രാജ്യം നമുക്ക് എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിയത് കൊണ്ട് നമുക്ക് എത്രത്തോളം ഒരു സൗകര്യത്തോടും സുഖത്തോടയും കൂടിയ നമ്മളൊക്കെ ജീവിക്കേണ്ടെന്നെ ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ് കാരണം കാരണം ബാക്കിയുള്ള രാജ്യങ്ങളെ ചില രാജ്യങ്ങളൊക്കെ കംമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ കാരണം അവർക്ക് അവരുടെ അവ അഭിപ്രായങ്ങൾ പോലും പ്രകടിപ്പിക്കാനുള്ള അവകാശം അവരുടെ രാജ്യത്തെ മറ്റുള്ളവർ അനുവദിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് അതെ നേരെ മറിച്ച് നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം എന്നുള്ളതൊരു ജനാധിപത്യ ഏഹ് ഒരു അഭിപ്രായം സ്വതന്ത്രമുള്ള രാജ്യമാണല്ലോ നമ്മുടെ രാജ്യത്തെ കുറിച്ച് എന്താണിങ്ങൾക്ക് ഒരു അഭിപ്രായം
തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ കുറിച്ച് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അത് മതസൗഹൃദമാണെങ്കിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ അതൊക്കെ നോക്കുകയാണെങ്കിലും നമ്മുടെ നാട് ഇന്ത്യ രാജ്യം ഒരു മാതൃകയാണ് അതായത് എല്ലാവരും ഒരു സഹോദരങ്ങളെ സഹോദരിമാരെ പോലെ എല്ലാവരും ഐക്യത്തോടെ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള രാജ്യം നമുക്കറിയാം ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാന് ഇതിന്റെ പിന്നില് കഷ്ടപ്പെട്ട ഒരുപാട് മഹാരഥന്മാരുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ഈ സ്വാതന്ത്ര്യ സമര ത്തില് പങ്കെടുത്ത ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണ് അവരൊക്കെ സ്വന്തം ജീവനും രക്തവും സമർപ്പിച്ചിട്ടാണ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നൽകിയത് തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും അതിനുള്ള നല്ലൊരു ഭരണകൂടവും അതേപോലെ തന്നെ ഓരോ മതക്കാർക്കും അവരുടെ മതങ്ങളുടെ നിയമങ്ങൾ പാലിച്ചിട്ട് അതിൽ വിശ്വസിച്ചിവിടെ അവരുടെ ആചാരങ്ങൾ ചെയ്ത് ജീവിക്കാനും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഉദാഹരണത്തിന് ഒരുപാട് ആരാധനാലയങ്ങളുണ്ട് ആർക്കും ആരും ഒരു തടസ്സമാവാത്ത രീതിയില് ഓരോ വ്യക്തികളും അവരുടെ വിശ്വാസ പ്രകാരമുള്ള മതാചാരങ്ങൾ ചെയ്ത് ഇവിടെ ജീവിക്കുന്നു ഇതിനൊക്കൊരു ഉത്തമ മാതൃകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത് താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഈ വിഷയത്തില്
അതെ തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യം ഞമക്ക് എത്ര വളരെ ഒരു അനുഗ്രഹാണ് നമുക്ക് ആഹ് സ്വാ നമ്മുടെ പൂർവികരായ പിതാക്കന്മാര് നമുക്ക് നേടി തന്നിട്ടുള്ളത് കാരണം സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ജന്മാവകാശമാണ് മഹത്തായ ആശയം ഉയർത്തി പിടിച്ചു കൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് പലരും ജീവിക്കുന്നത് കാരണം അത്ര അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെയധികം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏയ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ മഹ മഹിതമായ രാജ്യം സ്വതന്ത്രമാകുന്നത് എന്നാൽ ആ സ്വതന്ത്രം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ പരിശ്രമം കൊണ്ടോ ലഭിച്ചതല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം നൂറ്റാണ്ടുകളോളം നീണ്ട അടിമത്തവും അതുപോലെ തന്നെ അനേകം സമരങ്ങളും പോരാട്ടങ്ങളും ലക്ഷക്കണക്കിന് ദേശസ്നേഹികളുടെ ത്യാഗ സ് ത്യാഗങ്ങളും അതുപോലെ ചേർന്നാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എന്തെയ്തിട്ടുള്ളത് നമ്മൾ ഞമ്മള് നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വ്യാപാരം നടത്താനെന്ന വ്യാചേനേണ് ആദ്യം വന്നത് എന്നാല് വി ന്നീട് അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം കൈവശപ്പെടുത്തി നാട്ടുരാജാക്കന്മാരൊക്കെ തങ്ങളുടെ വരിധിയിലാക്കിക്കൊണ്ട് പിന്നീട് അവരെ അങ്ങോട്ട് കീഴ്പെടുത്തി ഇന്ത്യ അവിടെയുള്ള ജനങ്ങളെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചുകൊണ്ടും അവരെന്ത് ചെയതു ഇന്ത്യൻ ജനതയെ സാമ്പത്തി ത്തികമായും അതുപോലെ തന്നെ സാമൂഹികമായും രാഷ്ട്രീയപരമായും സംസ്കാരികമായും ഒക്കെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര് ഇന്ത്യയെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ കർഷകരും അതുപോലെ തന്നെ തൊഴിലാളികളും വിദ്യാർത്ഥികളും വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു കാരണം അത്രത്തോളം വല്യ വളരെ വലിയ ഏഹ് പ്രത്യേകിച്ച് ജന്മിത്ത കുടിയാന്റെ വ്യവസ്ഥ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏ പഠനം ഏ പഠനം എന്ത ചെയ്യാ വിദ്യാർത്ഥികളെ എന്തെയ്യാ പഠനം ഏ അവരെ പഠിപ്പിക്കന് അല്ലെങ്കി പഠിക്കാനുള്ള പ്രോത്സാഹനം നൽകാതെയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏ മുടക്കിക്കൊണ്ടൊക്കെ എന്തെയ്യാ അവരെ ഏ വിദ്യാർത്ഥി അതുപോലെ തന്നെ ഇവ്ടൊരു പഠനാന്തരീക്ഷം ഇല്ലാതാക്കാനൊക്കെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം ആയിരത്തി പിന്നെ പ്രത്യേകിച്ച് നമ്മള് നോക്കുകയാണെങ്കില് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പ്രധാന നാഴികക്കല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അയ്മ്പ ത്തേയിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരങ്ങളുടെ കാരണം ഇന്ത്യയുടെ സ്വതന്ത്ര്യ ചരിത്രത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ദാ ഈയൊരു സമരം ഈ സമരത്തിലൂടെ ഇന്ത്യൻ ഇന്ത്യക്കാരെന്ത് ചെയ്തു ബ്രിട്ടീഷ് സമരത്തിനെതിരെ ശക്തമായ പ്രതിഷേധാണ് രേഖപ്പെടുത്തയത് കാരണം പിന്നീട് രാജ്യമെമ്പാടും ദേശീയ ബോധം വളരാൻ ഏഹ് കാരണമായതെന്താണ് ഈ ആയിരത്തി തൊണ്ണൂറ്റി അയ്മ്പത്തി ഏഴിലെ ഈ ഒരു സ്വതന്ത്ര സമരമാണ് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ അനേകം മഹാന്മാർ എന്തായിട്ടുണ്ട് നിരവധി പങ്ക് വഹിച്ചിട്ടു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ അഹിംസയും അതുപോലെ തന്നെ സത്യാഗ്രഹവും എന്ന ആശയങ്ങളിലൂടെയാണ് ജനങ്ങളെ സ്വാതന്ത്ര സമരത്തിലേക്ക് നയിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏയിലെ ഈ ഒരു സ്വാതന്ത്ര ഏ സമരം എന്തു ചെയ്തു പിന്നീട് അങ്ങോട്ട്ള്ള ഓരോ സമരങ്ങൾക്കും വളരെ വലിയ ഒരു സഹായകമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഹ് അങ്ങനെ അദ്ദേഹം മഹാത്മാഗാന്ധി അദ്ദേഹം കാണിച്ച് കാണിച്ച വയി ലോകത്തിന് തന്നെ മാതൃകയായതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അഹിംസയാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് ഏക മഹാത്മാ ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന്റെ ഏ പിതാവായ ഗാന്ധിജി പറയുന്നത് കാരണം ഇനി അതുപോലെ തന്നെയാണ് സു സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ തന്നെ ഭഗത് സിംഗ് അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേല് അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് തുടങ്ങിയ നിരവധി നേതാക്കൾ എന്തു ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ത്തിനായി ജീവിതം തന്നെ സമർപ്പിച്ച മഹാ നേതാക്കന്മാരാണ് അതുപോലെ തന്നെ നമ്മള് ഏഹ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് കേരളത്തിലെ അല്ലെ കേരളത്തിന് പുറത്തുള്ള കഥകൾ മാത്രമല്ല നമ്മുക്ക് ചരിത്രങ്ങൾ മാത്രമല്ല നമുക്ക് പറയാനുണ്ടാവ കാരണം നമ്മുടെ കേരളത്തിലും ഈ ഒരു സ്വാതന്ത്ര സമരത്തിൽ അഭിമാനകരമായ പങ്കുണ്ട് എന്നുള്ളതാണ് കാരണം ധീരദേശാഭിമാനികളായ വേലുതമ്പിധളവയും അതുപോലെ തന്നെ ഏഹ് ഗോപാലൻ നായര് അതുപോലെ മുഹമ്മദ് അബ്ദു റഹ്മാൻ തുടങ്ങിയവരൊക്കെ ഏ ഏ സ്വതന്ത്ര്യത്തിന്റെ തീപ്പന്തം എന്തു ചെയ്യുന്ന് കേരളത്തിൽ തെളിയിച്ചവരാണ് കാരണം കേരളത്തിലും ഈ ഒരു ഇത്തരം ബ്രിട്ടീഷുകാർക്കെതിരെ ജന്മിത്ത കുടിയാൻ വ്യവസ്ഥക്കെതിരെ തങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ തങ്ങളുടെ രാജ്യത്ത് നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഏ പ്രകൃതി സമ്പത്തുകളൊക്കെ കൊള്ളയടിച്ചു കൊണ്ട് അവർ അവരുടെ രാജ്യത്തേക്ക് കടത്തി അത്തരം ഒരു ഒരു ഇതായിരുന്നു ബ്രിട്ടീഷുകാർ അന്നൊക്കെ ഇവിടെ നടത്തിയിരുന്നത് അതുപോലെ തന്നേന്ന് ആയിരത്തി തൊള്ളായിരത്തി നാ ഏഹ് നാപ്പത്തി രണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളത് സ്വതന്ത്ര സമരത്തിന് പുതിയ ദിശ നൽ കൊണ്ട് ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യവുമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തു ചെയ്യാണ് തെരുവിലിറങ്ങിയത് ബ്രിട്ടീഷ് ഭരണകൂടം ശക്തമായി അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ജനങ്ങളുടെ അതിനെ എന്ത് ചെയ്തു അവര് അടിച്ചൊതുക്കിയെങ്കിലും പക്ഷെ ഒരിക്കലും അവരറിഞ്ഞിരുന്നില്ല അവർക്ക് അവരുടെ ആത്മവിശ്വാസ സം തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്ലെ എങ്ങനെ ഒടുവിലെ അനേകം ത്യാഗങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രം നേടുന്നത് അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതൊക്കെ വളരെ വലിയ ഇതാണ് ആ നിമിഷം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അല്ലെ ഏഹ് അങ്ങനെ ഇത്തരം പല ഇതിലൂടെ ആണല്ലോ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി വന്നത്
അതെ ഒരുപാട് പ്രതിസന്ധികള് തരണം ചെയ്തിട്ട് അതായത് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികള് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മുടെ മഹാരഥന്മാര് ഗാന്ധിജിയെ പോലുള്ള ഒരുപാട് മഹാരഥന്മാര് ഈ ഇന്ത്യ രാജ്യ ത്തെ നമുക്ക് നേടിത്തന്നത് അവര് അന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കൊന്നും ഇവിടെ നമ്മള് ഇങ്ങനെ ജീവിച്ചിരിക്കുമായിരുന്നില്ല ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട വസ് ത്രം ഇഷ്ടപ്പെട്ട ഭക്ഷണം അതേപോലെ തന്നെ എല്ലാറ്റിലുമുള്ള നല്ലൊരു സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത്ണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പതന്നെ നമുക്ക് കാണാൻ കഴിയും ഗൾഫ് മേഖലയിലും അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾല് ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയാവുന്ന ഒന്നും അറിയാത്ത പിഞ്ചോമന മക്കളെപ്പോലും ആക്രമിക്കുന്ന ഒരു കാലഘട്ടം ജീവിക്കാൻ പോലും അവകാശമില്ല ഇഷ്ടപ്പെട്ട വസ്ത്രമോ വെള്ളമോ ഭക്ഷണമോ കഴിക്കാനോ അതുപോലെ തന്നെ അവരുടെ മതവിശ്വാസങ്ങൾ അല്ലെങ്കി വിശ്വസിച്ച് അവരുടെ ആചാരങ്ങൾ ചെയ്ത് ജീവിക്കാനോ അതുപോലെ തന്നെ താമസിക്കാനോ അതിനുള്ള ഒരു സ്വാതന്ത്ര്യ ഇല്ലാതെ ഒരു കാരണവും കൂടാതെ അക്രമിക്കുന്ന ഓരോ രാജ്യങ്ങള് അതൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ വളരെയധികം വെഷമം തോന്നും എന്നാൽ അതിൽ നിന്നൊക്കെ വിത്യാസപ്പെട്ടിട്ടാണ് ഇന്ത്യ രാജ്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് പക്ഷേ സഹോദര മറ്റുള്ള നമ്മളെ സഹോദര രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെയും ഇതുപോലത്തെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാണെങ്കില് വളരെ വിശാലമായിട്ട് ഒരുപാട് പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരു കോളിലൂടെ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാല്ലേ നിങ്ങളെ അഭിപ്രായം എന്താണ്
അതെ തീർച്ചയായിട്ടും സ്വതന്ത്രത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് കാരണം വെറുമൊരു ചരിത്രം ഏ നമ്മള് ചുരുക്കി മാത്രാണ് നമ്മളിപ്പോ പറഞ്ഞിട്ട്ള്ളത് അ ഇങ്ങനെ ഒരു ധാരാളം പറയാന്ണ്ട് ചരിത്രത്തിലെ ഓരോ ഏടുകളും നമ്മുക്ക് പരിശോധിച്ച് നോക്കാണ്ട് ഇന്നോ ഇന്നലെക്കെളള രണ്ടു ദിവസം ള്ളൂ കാരണങ്ങനെ തീരുന്നതല്ല നമുക്ക് അത് മറ്റൊരു കോളിലൂടെ പറയാല്ലേ
ഓക്കെ ശരി